ഹലോ കേ കേൾക്കുന്നില്ലേ കേൾക്ക്ന്ന്ണ്ടോ ആ മഴ പെഴ്ണ്ടടെ ഇല്ലാലേ
ഇല്ലല്ല ഇപ്പൊ വെയിലാണ് ചൂടാണ് നല്ല ചൂടാണ് ഇപ്പൊ രണ്ടീസം രണ്ട്മൂന്നാലീസായിട്ട് ഫുള്ള് ചൂടാ
അതെ ഇവിടെ ഇന്നലെ ആഹ് ഇന്നലെ രാവിലെ നല്ല മഴ പെയ്തു പിന്നെ ഇന്നലെ ഉച്ചക് മുതല് പിന്നിപ്പൊതാ സൂര്യൻ ചിരിച്ചോണ്ട് നിക്കണ്ട് നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ആ
സല്ലല്ലോ വെയിലാണെങ്കി മഴ ണ്ടാകും മഴയത്ത് വെയിലും ണ്ടാകും
അപ്രതീക്ഷിതംല്ലേ ഇന്നിപ്പം ഏഹ് മഴക്കാലം നേരത്തെ തൊ ടങ്ങൂ ന്നൊക്കെ- ഇപ്പറഞ്ഞതിന്റെ ഭാഗമായിട്ടായിരിക്കും ഉം എവിടെ പറയും വാട് വാട സൻസിലാണോവിടെ മഴ കൊടുക്കണെന്ന് പറയും നമ്മള് ഇവിടെ മഴയുണ്ടെങ്കി കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാ അവടെ മഴയില്ല അങ്ങനേണ് ആഹ് അങ്ങനെ പിന്നെ വേറെ എന്താണ് വേറെ എന്താണ് ഫുഡ് ഒക്കെ ആയോ ഉച്ചക്കക്കുള്ള ഫുഡ് കഴിച്ചൊന്ന് ഞാൻ ഫുഡ് കഴിച്ചപ്പഴേക്കും അതെ അതങ്ങനെയാണല്ലോ ഞാനിപ്പൊ ഇവ്ടെ ആയത്കൊണ്ട്- അല്ലെങ്കില് ഹസ്ബന്റ് വീട്ടിലാണെങ്കില് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെട്ടോ ഇവിടെ ആ അതുകൊണ്ട് ഞാൻ ആഹ് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കാൻ നിക്കോ പിന്നെ അങ്ങനെ എന്തെലൊക്കെണ്ടോ
ഇല്ലെ ഞാൻത് വരെ നോക്കിയിട്ടില്ല ആഹ് ഈവനിങ് സ്നാക്സ് അങ്ങനത്തൊക്കെ ഇണ്ടാകും
ആഹ് അതാ ഞാൻ ചോദിച്ചത് അത് തന്നേണ് എന്റെയും ഇഷ്ടപ്പെട്ട ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കോ
അറിയിണത് നമുക്കിങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത് ഇണ്ടാക്കും കൂടുതൽ അങ്ങനൊന്നും ണ്ടാക്കിട്ടില്ലേ ഇതുവരെ ആഹ് ഇല്ലല്ല അതൊന്നും ചെയ്തിട്ടില്ല
ഞാനും അത് ചെയ്തിട്ടില്ല പക്ഷെ ഇത്ര സിമ്പപിളാ എല്ലാരും ഇ ഒരു റീൽസ് കാണുമ്പോ വിചാരിക്കും ഓഹ് ഒന്ന് ചെയ്ത് നോക്കണം കാരണം നമ്മുടെ എന്റെ കുട്ട കുട്ടികള് പ്പോ കേക്ക്ക്കെ ണ്ടാക്കാണെങ്കിൽ അവര് ശരിക്കും ശരിക്കും ഇംപ്രസ്ഡാവും ആഹ് ഇമ്മിച്ചി എന്ന് പറയും ഇംപ്രസ്ഡാവണെങ്കിൽ ആഹ് ഒരു കുറുംബന്മാർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കണമല്ലോ അങ്ങനെ ആഹ് അല്ലാതെപ്പൊ നമ്മള് ബിരിയാണി മന്തി ആഹ് അങ്ങനൊക്കെ ണ്ടായിക്കഴിഞ്ഞാ ആരാ അത്ര ഇംപ്രസ്ഡ് ഒന്നുംആവില്ല ആതല്ലാം ക എല്ലായിടത്തും കിട്ടുന്നില്ലേ എന്നുള്ളരു മെന്റാലിറ്റി ഉണ്ടാവും അവർക്
ഉം ഉം ഉം ഏറ്റവും എ ഇഷ്ടം ഏതാണ് നോൺ വെജോ വെജോ ഇഷ്ടം
ആഹ് തീർച്ചയായും അബിയുസ്ലി ലി നോൺ വെജ് നോൺ വെജ് അതെ ഇഷ്ടാണ് വെജിറ്റബിൾ ഇഷ്ടല്ലന്നേ ല്ലാ ട്ടാ ഞാൻ നന്നായിട്ട് കഴിക്കും പക്ഷെ ആഹ് നോൺ വെജും അതിന്റെ ഒരു സൈഡയിട്ടവിടെ ണ്ടെങ്കിൽ ഹാപ്പി അങ്ങനെ ഒരു ഇതാണ് ഉം അതായത് നമ്മള് നല്ല സദ്യക്കെ കഴിക്കുമ്പോ അങ്ങനെ തന്നെ കഴികൊള്ളു ട്ടാ അത് സദ്യയായിട്ട് തന്നെ വെണം പഷേ അല്ലാതെ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ വച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കാണങ്കി സൈഡിൽ എന്തെങ്കിലും ഒരു നോണ് വെ വഴി ണ്ടെങ്കിൽ സന്തോഷം അതങ്ങനെ ആഹ് അങ്ങനെ പിന്നെ ആഹ് ന്താ പറയാ എന്താണ് ചേരനെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുക്കണ്ടം തിന്നുക എന്നുള്ളൊരു പഴഞ്ചലുണ്ടല്ലോ ആഹ് അതാണ് എന്റെ ഒരു പോളിസി ഒനിനും കുറ്റം അങ്ങനെ ഒന്നുല്ല എന്റെ ആഹ് എന്റെ വീടും ഹസ്ബൻഡന്റെ വീടും രണ്ട് ഡി ട്ടിയാണ് അതിന്ന് ശരിക്കും നല്ല മാറ്റങ്ങളുണ്ട് അപ്പൊ ഉം ഒന്ന് ആഹ് വ്യത്യാസണ്ട് അവ ഒരു ടസ്റ്റും വ്യത്യാസംണ്ട് പെശേ നമ്മള് അസെ്പ്റ്റ്ചെയ്യാം പ്രത്യേകച്ച് കുഴപ്പൊന്നുല്ല പ്രശ്നൊന്നുല്ല അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ഇവിടെ വാളംപുളി ല്ലേ ഉപയോഗിക്കാ കറിയിലൊക്കെ മീൻസ് കോൽപുളി കോൽപുളി എന്താ പറയാ
അ പുളിങ്ങ പോ പേരെക്ക് വേറെണ്ട ക്കല്ല വിടെ പുളിയും പുളിയും തന്നെ നല്ലെ വേറെ
ആഹ് അതാണ് ഞങ്ങള ഇവിടെ കൊടംപുളിന്നുള്ളത് ഞങ്ങളവിടെ കൊടംപുളിന്നുള്ള ഐറ്റുണ്ട്
ആഹ് ആഹ്
ആഹ് അഹ് കേട്ട്ട്ടില്ല അല്ലേ ആഹ് ഓറണ്ട ഇട്ട് ആഹ് ബ്ലാക്ക് കളറാണ് അത് നമുക്ക് യസ് അതന്നെ ആഹ് അതാണ് എന്റെ എന്റെ വീടിന്റെ ഭാഗത്തക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്തത് പക്ഷെ ഹസ്ബൻഡന്റെ അവിടെ ഉപയോഗിക്ക നമ്മള് സംഭവം ഉം അത് പുളി ആ പുളിയാണ് ഉ ന്താ പറയാ കോൽപുളി യെസ് ഉം കോൽപുളി വാളപ്പുളി അങ്ങനെയൊക്കെ പറയും ആഹ് ആഹ് അങ്ങനെ പലതും പറയും പലതും പറയണ്ട് എന്താ അവിടെ പറയായെന്നറിയില്ല നമ്മുടെ ടാമറിന്റെ അതാണ് സംഭവം അതെ ആ പിന്നെ വേറെന്താണ് ഉമ്മ നല്ല ഷെഫാണോ?
ആഹ് ഉമ്മ മ്മെണ് മ്മമ്മ എല്ലാം ഉണ്ടാ ഉം എല്ലാം വെയ്ക്കും ഉ
അപ്പൊ തനതായ നാടൻ രുചികളൊക്കെ ണ്ടാവും അവര് പണ്ടത്തെ ഒരു വെപ്പും കാര്യങ്ങളൊക്കെ ഉം
വെജിറ്റെറിയനാ
അതല്ലേ ആഹ് എനിക്ക് മിക്സിർ ഇഷ്ടല്ലാന്നുള്ളതല്ല കോളേജിലൊക്കെ പോണ സമയത്ത് ഒരു ഉപ്പേരിയും ചോറും മാത്രെ കൊണ്ടുകൂ വേറൊന്നും കൊണ്ടപോയില്ല ഞാൻ വെജിറ്റബിളും ഇത് മാത്രം അപ്പൊ ഞോണന്നും അടുപ്പിക്കില്ലേട്ടാ കോളേജ് സ്കൂള അങ്ങന്നും പോകുമെ ഞോണൊന്നും ഒട്ടും കൊണ്ടുപോയില്ല ഉം ശരി എന്തെങ്കിലും ഉപ്പേരികളോ
കൂടുതല് ആഹ് സദ്യ അതുപോലെ ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കൂലേ
ഓ അഹ് അതാ ഞാൻ പറയത് അങ്ങനെയൊക്കെയാണ് ആഹ് പക്ഷെ അതില് നമ്മള് ഞോണ് വെക്കുവല്ലോ അല്ലേ
ആഹ് ആഹ് ച ചെലല്ല അപ്പ ആഹ് പൊതിച്ചോറി നമ്മള് മീനൊക്കെ എങ്ങനെ വെക്കും ചെിലവൽ വെക്കും
ആഹ് അങ്ങനത്തെ ചോറാണേനിക്ക് ഇഷ്ടം സദ്യ ഇഷ്ട എന്ന് വെച്ചിട്ട ബിരിയാണിന്നും എഴും കഴിക്കാൻ പറ്റാട്ടോ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാപ്പന്നെ നമക്ക് രാത്യാവുമ്പ ശരിക്കും വെജ് തന്നെ വേണം അത് വേറെ കാര്യം ആഹ് പക്ഷെ പിറ്റേ ദിവസുമ്പത്തിന് വേണ്ടി തോന്നു ആഹ് ഒത്തിരിട്ടിട്ടുെങ്കി തോന്നും അത്രേം ഉള്ളൂ എന്തായാലും ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾതെ ആയിരിക്കും പക്ഷെ
അതെ അതെ ബിരിയാണി അങ്ങനത്തെൊക്കെ നോൺ വെജിന്റെ ഫുഡ് നമ്മൾ ദിവസംയാലല് കഴിക്കയാണങ്ക നമക്ക് മാടും
പക്ഷെ പക്ഷെ മീന് കഴിക്കാം മീന് ഒരു നോർമൽ ആണല്ലോ നോർമലൈസ് ചെയ്ത് പോണാണ് മീന് നമുക്ക് അങ്ങനെ എല്ലാം വീട്ടിലുണ്ടാവും എന്നും മീൻകറി വേണ്ട ആൾക്കാര് അങ്ങനെ ഉണ്ടാവും അപ്പൊ എന്റെ വീട്ടിൽ എന്റെ ഫാദറിനെ ഡെയിലി മീന് വേണം എന്നുള്ള ഒരു ഇത്ണ്ടായിരുന്നു നിർബന്ധം ഉണ്ടായിരുന്നു
ഉം ഉം
പിന്നെ വേറെ എന്താണ് ഇന്നിപ്പോ ഫ്രീ ആയിരിക്കുംല്ലേ
ആഹ് അതെ അതെ ഫ്രീ ആണ്
ആഹ് പെൻ്റിങ് വർക്സ് കഴിഞ്ഞോ നല്ല ലേറ്റ് നൈറ്റ് എന്തൊക്കെയോ പരിപടികളൊക്കെ ഉണ്ടായിരുന്നല്ല എല്ലാം കഴിഞ്ഞോ
ആഹ് ഇല്ല ഇല്ല ചെയീതിറ്റില്ല ഇടക്കോരോ മൂടല്ലാം ഓരോ ഗ്രെയിൻസ് ആണ് അപ്പ ഇരിക്കുവ അപ്പ അപ്പ കംപ്ലീറ്റ് ആക്കും
ആഹ് അതെ ഉം
പിന്നെ ചെയ്യുമ്പോ ഇരുന്നിട്ട് വേണം ആധിക്ന്ന ഇങ്ങനെ അലച്ച ഇങ്ങനെ ചെയ്ത്
ആഹ് എനിക്കിപ്പോ കുട്ടികളുടെ ബുക്സ് കവർ ചെയ്യാനുള്ള വലിയരു ടാസ്ക് ഉണ്ട് മുന്നില് പക്ഷെ അത് ഇപ്പം അതെ പക്ഷെ എനിക്ക് ഇനി മോന്റെ കാര്യം ഇ മോന ജസ്റ്റ് ഒരു വൺ മന്ത് ഒക്കെ ചെപ്പോ സ്കിപ്പ ഇപ്പൊ ചെയ്യേണ്ടി വരും ഈ ഒരു റസ്റ്റിന്റെ കാര്യയതുകൊണ്ട് അവനക്കൊരു ചെറിയ ഹെൽത്ത് ഇഷ്യൂണ്ട അപ്പൻസഡ ഞാൻ പറഞ്ഞന്ന് തോന്നുന്നു ആഹ് അത് ആഹ് അത് കാരണം അപ്പൊ പിന്നെ അങ്ങനെ പിന്നെയും അത് പെൻഡിങ് വെച്ചിണ്ട് കേട്ടോ ഇനിപ്പതൊക്കെ ചെയ്താ മതിയല്ലോ ആഹ് മടിയൻ മല ചുമക്കും എന്നാണ് പ്രമാണം എന്നാലും ഉം പിന്നെ വേറെ വേറെ
സ്പെശ്യലന്തന്ന്
ഇന്ന് സ്പെഷൽ പെന്താ ഇന്നിപ്പോ ഇന്നലത്തെ സാമ്പാറിന്റെ ബാക്കിയാണ് അവിടെ ഇരിപ്പുള്ളത് പിന്നെ ഉമ്മ ഒരു രണ്ട് കക്കായ ഇറച്ചിയും വേറൊരു മീനുണ്ട് രണ്ടിടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറ ത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആഹ് ഭാഗത്തൊക്കെ പോയിട്ടില്ല പിന്നെ അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതന്ന് പോയിരുന്നു നോക്കിയിലെ അറിയുള്ളൂ ഉം അങ്ങനെയാണ് പിന്നെന്താ അതിപ്പം നമ്മുടെ ചെറുപ്പത്തില നമ്മൾ അങ്ങനെയൊക്കെ ആപ്പൊ പക്ഷെ ഇപ്പം കല്യാണം കഴിഞ്ഞ് നമ്മൾ സ്വന്തം വട്ടിൽ ഞാൻ ഞാനിട്ടോ ഞാൻ ഭയ ങ്കര ലേസിയ ആവും അല്ലസദാ അന്നങ്ങനെയാകും പക്ഷെ ജൂൺ ഒന്നാം തീയതി മുതൽ സഡകുടഞ്ഞ എണീക്കക്ക് കേട്ടോ
അതെ സ്കൂൾ ഓപ്പൺ ചെയ്ത പിന്നെ രാവിലെ രാവിലെ ഒരു യുഗ
പിന്നെ പിന്നെ ഒരു പങ്ക്ച്വാലിറ്റി ഭയങ്കര ആയിരിക്കും കറക്റ്റ് ഫൈവ് ഫോർട്ടി ഫൈവ് മദ്രസ സ്കൂള് അങ്ങനെയൊക്കൊയിയിട്ട് എല്ലാം സിസ്റ്റമാറ്റിക്ക് ആയിട്ട് പോവും അതുണ്ടുണ്ട് ഉം പിന്നെ പാക്കിങ് പോ അങ്ങനായി തന്നെ അങ്ങോട്ട് പോകാനുള്ള പാക്കിങ് അങ്ങനെയൊക്കെയാണിപ്പോ പിന്നെ ഉം പിന്നെ വേറെന്താണ്
ഉം വറെന്താപ്പോ ഹലോ കേൾക്കണില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട് പിന്നെ യൂണിഫോമൊക്കെ ഇല്ലേ യൂണിഫോം ഉണ്ടോ കോളേജിലേക്ക് യൂണിഫോം ഉണ്ടോന്ന് ചോദിക്കാ അതോ കള കള ണ്ട് അതേലെ ഉം എന്താണ് യൂണിഫോം എന്താ ആഹ് അതെ അതേല്ലേ ആഹ് ആഹ് അതെ ആഹ് ബ്ലാക്ക്
ഉം ഓരോ പരിപാടിയൊക്കെ അങ്ങനെ ഉണ്ടാവണെന്നുണ്ടെങ്കില് അ അപ്പൊ ഒരു ഡ്രസ്സ് ഇടാ
അതെ അപ്പൊ നമ്മുടെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മള് ചെയ്യുമല്ലോ അല്ലെ അങ്ങനെയാണല്ലോ ആഹ് ഒരു ദിവസാണല്ലോ നമ്മള് കൂടുതല് യൂട്ടിലൈസ് ചെയ്യാ
ഉം ഉം
ഓണാണെങ്കിൽ അങ്ങനെ ക്രിസ്മസ് ആണെങ്കിൽ അങ്ങനെ പെരുന്നാളാണെങ്കിൽ അങ്ങനെ അതെ അതെ അതെ
പിന്നോക്ക് ഗ്രൂ സയൻസാവുമ്പോൾ ഗ്രൂപ്പ് ആയിട്ടിങ്ങനെ ഒരേത് കോഡെറക്കിട്ടു അങ്ങനെയായിരിക്കും മിക്ക പരിപാടിം കണ്ടക്ട് ചെയ്യാ
കോ കോഡ് ഉണ്ടല്ലേ പക്ഷെ കോഡിന്റെ സംബ വീണ്ടും ഒ ഒന്ന് ബാക്കിലേക്ക് പോയിപ്പോ ഇപ്പോ നമ്മ ഇൻഡിവിജ്വലി ആഹ് എഗൈൻ
കോളേജിലൊക്കെ കോളേജിലൊക്കെ ഓരോ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാക്ക എന്നുണ്ടെങ്കില് ഒരു കളർ വ വേറെ വെറൈറ്റി മോഡലായിരിക്കും പക്ഷെ സെയിം കളറിങ്ങനെ വെച്ച് ഇങ്ങനെ ടച്ച് ചെയ്യും
ഉം ഇപ്പൊ അതാണ് ഇപ്പൊ കോഡ് ഒന്ന് ബാക്കിൽക്ക് പോയി
ഉം
ആഹ് അതെ ഒരു കളറായിരിക്കും പക്ഷെ നമ്മൾ ഡിഫറന്റ് സ്റ്റൈല് നമ്മൾ കൊണ്ടുവരും അത് ശെരിയാ ആഹ് എന്താണ് കോഡിന്റെ ഒരു അതിപ്രസരം അല്ലെ ഒരു പത്ത് കൊല്ലായിട്ടുണ്ടാവുല്ലേ ഒരു പത്ത് പതിനഞ്ച് കൊല്ലായിട്ടുണ്ടാവും ഒരു കോഡിന്റെ അതി പ്രസരം നമ്മള് ഓരോ വെഡ്ഡിങ്ങിനും ഏത് കളറാണ് സെലക്ട് ചെയ്യാന്നുള്ളതും പോലും നമുക്ക് ഭയങ്കര ചിന്തിക്കേണ്ട കാര്യമായിട്ട് വന്നുല്ലേ
അതെ അതെ പണ്ട് ഒരേ മോഡലായിരുന്നു എല്ലാർക്കും കൂടെയുള്ളത് സെയിം മെറ്റീരിയൽ സെയിം സാ സാധനം സെയിം മോഡല്
അതെ അഹ് യൂണിഫോം പോലെ ഒരേ പോലെ
ആഹ് അയിനൊന്ന് ഡിഫറന്റ് ആയിപ്പോ
അതെ ഞാന് പക്ഷെ ഞാന് പ ആഹ് പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പ് എന്റെ കസിന്റെ കല്യാണം അങ്ങനെയാണ് ഞങ്ങക്ക് കോഡ് തുടങ്ങണെ കേട്ടോ ഞങ്ങള് ഫാമിലിയില് പക്ഷെ അന്ന് പറഞ്ഞ പോലെ ഞാൻ പുറത്തായിരുന്നു പക്ഷേ റെഡ് കളർ മാത്രമേ പറഞ്ഞൊള്ളൂ അതുകൊണ്ട് പിന്നെ വന്നപ്പോ എല്ലാരും ഒരുപോലെ പക്ഷെ ഒരു അഞ്ച് സിസ് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു സിസ്റ്റേഴ്സ് അഞ്ചും ഒരുപോലത്തെ സാരി പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കളർ ഓക്കെ എല്ലാരും ഒന്ന് പക്ഷേ ഡിഫറന്റ് വെറൈറ്റീസ് അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു ഗോൾഡും റെഡൊക്കെ വന്നിട്ട് നല്ല ഭയങ്കര രസ തോന്നി ഇപ്പൊ എനിക്കത് കാണാ എന്ന് പറഞ്ഞ ഭയങ്കര ബോറായി തോന്നുവാ ഇപ്പൊ
നമ്മള് ചെയ്യണ ടൈമില് ഞമ്മക്കത് വല്യ കാര്യമായിരിക്കും
അതെ ഞാൻ വിളിക്കാട്ടോ മോന് വിളിക്കണ്ട് തോന്നുണ്ടേ ഓക്കെ ബൈ ആഹ്